ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കാം
ആ അ
എന്തോണ്ട് വിഷേശോക്കെ മഴയൊണ്ടോ വേറെ ങ്ങനെ പോണു വിടെ വെയിലാരുന്നു മഴയൊന്നുല്ല അതെയാ ആ ഇങ്ങോട്ട് നല്ല വെയിലാ
ആഹ്
ഉം ഏൻ പിള്ളാരക്കെ വരാറായോ?
ആഹ് നാലരയാവുമ്പം വരുള്ളൂ
ആതെയാ പ്പ ചായക്കെണ്ടാക്കി വെ ക്കണ്ടേ
അയിപ്പണ്ടാക്കണം എന്തേലും കടീം കടിഞ്ചായേം കൊട് ത്ത് ബേക്കറീം കൊടുക്കാന്നോർത്തു
അതെയാ ആഹ് ഈ ബേക്കറിയക്കെ എ എ ബെന്നും ബേക്കറിയാണാ അതെയാ
എന്നും ബേക്കില്ല രാവിൽത്തെ ചായേടെ ഉണ്ടെങ്കി അത് കൊടുക്കും അല്ലെങ്കി ബേക്കറി കാണും ബേക്കറി ഒന്നും ഇല്ലെങ്കി ഒന്ന് ചോറ് കൊടുക്കും ഇങ്ങനെന്ന് അങ്ങനെ നിർബന്ധോന്നു
ബന്ധോന്നൂല്ല ഇല്ല അല്ലെ ഇന്ന സാധനം വേണോന്നൊന്നുല്ല ആഹ് ഇവിടേക്കെ എടക്കെടക്ക് മന്തിയക്കെ വേണം
ആന്നെല്ലേ
ആഹ് അങ്ങനെ ചോദിക്ക് ഇടക്ക് മന്തി വേണം ചിക്കൻ വേണം അങ്ങനെയെക്കെയ പച്ചക്കറിയൊന്നും വേണ്ട
ഊ എന്റെ മോനത്രെ എന്നാ കൊടുത്താലും കഴിച്ചിട്ട് പൊക്കോളും അതുകൊണ്ട് കൊഴപ്പ ഉം ല്ലാര്ക്കും ചോക്കോസാ കൂടുതൽ ഇഷ്ടം അതൊണ്ടെങ്കി പാലീട്ട് കൊടുക്കുവാണെങ്കിഏറ്റവും ഇഷ്ടം
ഇഷ്ട്ടം ആഹ്
ഉം
ചോക്ക് ആഹ ചോക്കോസ് നല്ല സാനായിരിക്കും ല്ലെ ഇവടെ ചോക്കോസ് ചോക്കോസ് വല്യ പിടിത്ത ഇല്ല
ചോക്കോസ് ഉണ്ടെങ്കി പിന്നെ വല്യ കൊഴപ്പൊന്നുല്ല അങ്ങനെ ചേർത്ത് തിന്നാൻ തിന്നോണ്ട് നടന്നോളും അല്ലെങ്കിൽ പാലിലിട്ടു കൊടുത്താ അത്രീം ഇഷ്ടം
ചു ചുമ്മാ തിന്നോണ്ട് നടക്കും അല്ലേ
ആഹ് ചുമ്മാ തിന്നോണ്ടട്ന്നോളും
ആഹ് ചെല പിള്ളേർക്ക് ഇപ്പഴത്തെ പിള്ളേർക്ക് അങ്ങനെയാണല്ലോ നല്ല വെശപ്പാ
ഉം എപ്പഴും തന്നെ ഭക്ഷണം വേണം ആഹ അതെന്നെ
അതേലെ
ഇൻ്റെ അനിയത്തിന്റെ കൊച്ച് ഇതേപോലെ ന്ന്യാ പറഞ്ഞ് എപ്പഴും ഭക്ഷണം വേണം ഏ ഉം ആദ്യൊക്കെയാ ഫോണില്ലെങ്കി അപ്പം വെശക്കുവാ വിശക്കുവാന്നായിരുന്നു ഇപ്പം പിന്നെ ഫോൺ ഫോൺ മേടിച്ചു മാറ്റിയേ പിന്നെ അത്ര കൊഴപ്പൊയില്ല
ഓഹ്
എപ്പഴും തന്നെ തിന്നോണ്ടിരിക്കണം അത് വേറെ ഒരിത് എന്തെങ്കിലൊക്കെ ആഹ് വെശപ്പിനെ അറിയാൻ പാടില്ല ചുമ്മ തിന്നോണ്ടേ ഇരിയ്ക്കണം ഉം ഉം വഴ ക്കുണ്ടായി വഴക്കുണ്ടായിക്കൊണ്ട് വരും വെശക്കുവാ വെശക്കുവാന്നും പറഞ്ഞോണ്ട്
കിട്ടൂന്നറിയും ആഹ് അതേലെ കിട്ടൂന്ന് അറിയുമ്പം പിള്ളേർക്ക് അങ്ങനെ ആഹ് ഒര് ഇതായിരിക്കും ചെലപ്പം അല്ലെങ്കി വല്ല വല്ല കൊക്കോ പുഴു അങ്ങനെയൊക്കെ ഉണ്ടെങ്കില് അല്ലെ
അയ്ന് ചെലോൽക് വേറെ ഒന്നും പറ്റൂലല്ലൊ
ആഹ് ആഹ് പണ്ട് ഈ കൊക്കോപുഴു അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പഴൊന്നും ഇല്ല പണ്ടൊക്കെ പിള്ളേർ ക്ക അങ്ങനൊയൊക്കെ പറഞ്ഞേ കേക്കാലോ കൊക്കോപുഴു ആഹ് കൊ കോ പുഴുണ്ട് വയറ് തള്ളീട്ട് കഴുത്തൊക്കെ പൊങ്ങി അങ്ങനെ
ആഹ് വയറ് ശരിയട്ടോ വയറ് ഇങ്ങനെ വെരെയുണ്ട് ന്നൊക്കെ പറയും മെലിഞ്ഞത് ഒഴിഞ്ഞി രിക്കുന്ന പിള്ളേരെ കാണുമ്പം പറയും വരയുംണ്ട് ആഹ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ ഇപ്പം വെരെന്ന് പറഞ്ഞ സാനം കാണ്ല്ലാ
കാണാനില്ല ആഹ് ഇന്നലെ മോന് എന്നിട്ട് സ് സ്കൂളിന്ന് വന്നപ്പഴേ ഇങ്ങനെ ലാബീത്തെ സാറ് കാണിച്ചു തന്നു ചെറിയ ഇത് തൊട്ട് ഏഹ് വലിയ ഇങ്ങനെ കയ്യ്ടെ നീളുള്ള ഇങ്ങനെ നീളൊള്ളെ വെര വെര യു ണ്ടോന്നും പറഞ്ഞ് എനിക്ക് അത് കണ്ടിട്ട് എന്തോ പോലെ ആവുന്നൂന്നും പറഞ്ഞോണ്ട് വന്ന് അങ്ങനത്തെക്കെ സാധം ഉണ്ടായിന്നോന്ന് ചോയ്ച്ച്
ഉം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്ട്ടാ അങ്ങ അങ്ങൻത്തെ സാനോക്കെ ഇപ്പഴൊന്ന് ചുമ്മാ കൃമിയെ പോലത്തെ ചെറിയ കൊതുകിനെ പോലത്തെ കുഞ്ഞ് സാനല്ലേ ഒള്ളു കൊതുക് കൃമി പോലത്തെ സാനം കൊതുക് ആഹ് ഇ പണ്ടെന്ന് പറഞ്ഞ അങ്ങനെയല്ല വല്ല്യ എന്നാ നീളമായിരിക്കും എന്നിട്ട് പിള്ളേരുടെ പമ്പസീ ക്കൂടെ ചാടി വരും മൂക്കീ കൂടെ ചാടി വരും ഇങ്ങനെ ഇരിക്കുന്നടത്ത്കൂടെങ്ങനെ നൊഴഞ്ഞിറങ്ങി വര്യൊല്ലോ കണ്ടാ ജീവൻ തോന്ന്കേയില്ല ആഹ് ഒരീസം നീളെത്തി കം ആഹ് അങ്ങൻത്തെ സ്
അങ്ങനെ ഈ മൂക്കിക്കൂടെ ഒക്കെ വരുമ്പം വലിച്ചെടുക്ക്ണെ അല്ലേ
ആഹ് ഛർദിയും അതികും ഇണ്ടാക്കും അതാവും വായി കൂടിം മൂക്കിക്കൂടിം ഒക്കെ ചാടി വരും എന്നൊക്കെ പറയുന്നെ കേക്കാ
ഓഹ് ആഹ് ഈ മൂക്കി കൂടെ ചാടി വ ഏഹ് പൂക്കൂടെ ചാടി വര്ണ കാര്യം പറഞ്ഞപ്പഴാ ഞാൻ ഓർത്തെ എന്റെ ഏഹ് എന്റെ ചെറുപ്പത്തില് അങ്ങനെ സം സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നെ ഈ അന്നൊക്കെയെ ടീ ഈ ഓലി ഉണ്ടായിരുന്നു ഓലിന്ന് പറഞ്ഞെ ഒ ഉണ്ടല്ലോ
ആഹ് ന്ന് വേറെല്ലല്ലോ
വെള്ള ആഹ് വെള്ളം കെ ട്ടീന്ന് ഈ പാറയിടയ്ക്ക് കൂടെ വെള്ളം വരുമ്പോൾ നമ്മളൊരു ഇച്ചിരി ത ഇങ്ങനെ കുഴിച്ചുണ്ടാക്കി എടുക്കും കുഴിച്ചുണ്ടാക്കി എടുത്തിട്ട് നല്ല ശുദ്ധമായ
ആഹ് ആഹ് അവളപ്പ ചെറിയ ഉറവ് പോലെ വെള്ളം ചാടുവല്ലേ
ആഹ് പാറടക്ക കൂടെ വെള്ളം ഇങ്ങനെ ചാടും അവിടെയ്ക്കെന്ന് പറയുമ്പോ അത് നല്ല തണുപ്പും ഉണ്ട്ട്ടോ അയ്‌ന് നമ്മുടെ ഈ ഫ്രിഡ്ജിലിരിക്ക്ണ പോലത്തെ നല്ല തണുപ്പാ
അപ്പൊ അന്റെ മലംപ്രദേശത്തായിരുന്നൊ വീട്
ആഹ് മലംപ്രദേശ ആയിരുന്നു അപ്പൊ അവിടെ പോയി നിൽക്കുമ്പഴത്തേക്കിന് ച്ചേ അങ്ങ് കയറി കഴിയുമ്പോഴത്തേക്ക് ഉള്ളി എോട ഇങ്ങനെ ആ വെള്ളം ഈ ചെറിയ സിനിമയിലൊക്കെ കാണുന്ന പോലെ വെള്ളം ഒഴുകുന്ന ശബ് ഇതങ്ങനെ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും
ആഹ് മഴകാലവുമ്പോഴും കൂടുതലും അല്ലേ
എന്തോ ആഹ് മഴക്കാലം ആഹ് നല്ല ശബ്ദം അപ്പൊ ഈ വെള്ള ത്തിലുള്ളൊരു സാധനമാണ്ത് ഈ കുഞ്ഞ ഇപ്പം ഈ പറഞ്ഞ പോലെ വിരേനേക്കാളും ചെറിയ സാധനമാണ് അപ്പ കറുത്ത നിറവ അന്നേരം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുമെന്ന് എന്തോ എങ്ങനെ
പോലത്തെ സാധനംന്ന്
ആഹ് ക്രമി പോലത്തെ ചെറിയൊരു ഇത് ഇങ്ങനെ ഈ ഇഴഞ്ഞഴഞ്ഞഞ് പോണ ഇതാ ആഹ നൂല് പോലെ ഇരിക്കും അപ്പൊ നമ്മുടെ കയ്യിൽ ഇരുന്നാൽ പോലും നമ്മള് കാണൂല ആഹ് അപ്പം ഞാനിങ്ങനെ കുഞ്ഞായിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ അമ്മ അമ്മച്ചിയൊക്കെ പണിയാനായിട്ടൊക്കെ ഇങ്ങനെ പറ അവിടെ പറമ്പൊക്കെ ഉണ്ട് ഇങ്ങനെ കയറിപ്പോയ അപ്പോൾ വെള്ളത്തിൽപ്പണിയാനും അങ്ങനെയൊക്കെ ഞങ്ങള് ഞാനും മൂത്തയാളും കൂടെ ഇങ്ങനെ നടക്കുവായിരുന്നേ
ഉം
ആഹ് അന്നേരം ഇങ്ങനെ എന്റെ കയ്ൽ ഇങ്ങന വെള്ളത്തിൽപ്പണ കയ്യിൽ കേറിരുന്നതും മൂക്കിലേക്ക് കെറി കയറി കഴിഞ്ഞിട്ട് ആഹ് അത് മൂക്കിലിരുന്ന് ഇങ്ങനെ വലുതാകും മൂല് നമ്മളിങ്ങനെ നോക്കിയാലൊന്ന് കാണോന്നുല്ല പ്പൊ മൂക്കിനകത്തേക്ക് കേയറിപ്പോവും
ആഹ് നട്ടാൻ മൂക്കിനകത്തു നിന്ന് ചോര കുടിച്ച് ചോര കുടിച്ച് വലുതാകും പുല് പുഴുവിനെ അതുപോലെ എന്നിട്ട് ഇങ്ങനെ നീണ്ടു വരു അത് ഇതിനീഈ ദാഹിക്കുമ്പോൾ വെൽ വെയിലൊക്കെ ആയി കഴിയുമ്പോൾ ഇത് മോക്കും ഇങ്ങനെ നീണ്ടുവരിക പക്ഷേ അതിൻ്റെ മോ മുകളിലിങ്ങനെ പിടുത്തമുണ്ട്
ഉം ഉം അടിച്ചു പിടിച്ച് ഇന്നിട്ട കഴിക്കും ഒരു സത്തിന് അല്ലേ പിടിച്ചു ഇന്നിട്ട് കഴിക്കും
ആഹ് അതിന്റെ അതിന്റെ പുറവ് വശത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ആ ഒരുരിപ്പം നമ്മൾ ഈ പിള്ളേരുടെ ബ്രഷ് ഒക്കെ ഒട്ടി ച്ചു വെക്കുന്ന ആഹ് ഒരു ഇതു പോലെയില്ലേ അങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന ആഹ് ഒരു ഇത് പോലെ ഇങ്ങനെ ഒട്ടിയിരിക്കും അങ്ങനെ ഒട്ടി ഇരന്ന്മ്പത്തേ ഒങ്ങനെ ഒട്ടി ഇരുന്നിട്ടാണ് ഇങ്ങനെ നീണ്ട വരന്നത് എന്നിട്ട ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ മോക്കിന്ന് കടിക്കുന്നതനുസരിച്ചായിരിക്കും മൂക്കിന്ന് ഇങ്ങനെ ബ്ലഡ് വരുവേ
ഉം ഉം
ബ്ലഡ് വന്ന് കഴുമ്പോഴത്തേക്കും ഏ എന്തോ അസുഖാന്നല്ല എന്തോ അസുഖാന്നല്ല ഇപ്പോഴൊക്കൊണെങ്കിൽ ശരിക്കും ക്യാൻസറാന്ന് ഓർക്കും ആഹ് അന്നെരം അയിന് എന്തോ അസുഖാന്ന് പറഞ്ഞ് എവിടേക്കെയോ കൊണ്ടോയിര്ന്ന് എന്തൊ ആഹ് ഇടയ്ക്ക് ബ്ലഡ് വരും മൂക്കില് അരിപ്പും ഉണ്ടാകും
ഉം അപ്പം തുമ്മലൊന്നും മൂക്ക്ന്ന് വര്ലേ തുമ്മാൻ തോന്നൂലെ അരിക്കുമ്പം
ആഹ് തുമ്മലും വരും
ഉം ഉം ഉം
ക്ഷെ ഈ ഒരു സാധനമാന്ന് അറിയത്തില്ലല്ലോ മൂക്കില് കേറീന്നുള്ള ആ ഒര്തൊന്നും എന്നിട്ട് പിന്നെ കുറേ സ്ഥലത്ത് കൊണ്ട് മരുന്ന് മേടിച്ചിട്ടുണ്ട് എന്താന്ന് ഇതുവരെ ഡോ ക്ടർമാരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇന്നട്ട് പിന്നെ ഒരു ഇന ഇപ്പനോക്കു പറഞ്ഞ ഉള്ള സൗകര്യം പോലെ അന്ന്ല്ലാത്തോണ്ട്ങ്ങനെ ക്യൂപാലിച്ച് ഇങ്ങനെ ഡോക്ടറെ കാണാ ഹോസ്പിറ്റല് നിക്കണേ
ഉം ഉം
അന്നേരം ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ എന്റമ്മച്ചി ഇങ്ങനെ എന്നെ തോളേല് ട്ട്ങ്ങിനെ കെടന്ന് എനിക്കാണൊരു രണ്ട് രണ്ടര വയസ്സക്കെ ഒള്ളു തോ ഇങ്ങനെ തോളേല്ങ്ങനെ ഇ ട്ട് കെടന്ന് കഴിഞ്ഞപ്പഴത്തേക്കും നല്ല വെയിലായപ്പഴത്തേക്കും മൂക്കിന്ന് പതുക്കെ ഈ സാധനം എറങ്ങി വതുവ അപ്പൊ പൊറകി നിക്ക്ണ ചേച്ചിമാരൊക്കെ കണ്ടു ഇത് അന്നേരം ട്ടെന്ന് എന്തോ സാനവാന്നും പറഞ്ഞൊണ്ട് പെട്ടെന്ന് തന്നെ അകത്ത് കൂട്ടി ഡോക്ട്റെ എടുത്ത് കൊണ്ടോയി കഴിഞ്ഞ്പ്പോ ഇങ്ങനെ വെള്ളം മൂക്കിന്റെ മുമ്പിലിങ്ങനെ കാണിച്ചു ഒരു പാത്രത്തില് വെച്ചിട്ട് എന്നിട്ട അന്നെരം ഈ സാനങ്ങ് നീങ്ങി വന്നപ്പഴത്തേക്ക്ങ്കില് കുടിലിട്ടു പിടിച്ച് വലിച്ചിങ്ങനെടുത്തു
ഉം
ഞാൻ നല്ല ഒറക്കൊയിരുന്നു ആ വലിച്ചെടുപ്പത്തെന് ഞെട്ടിഏറ്റ ആ പറഞ്ഞ് പോര്ണേന്റെ ആ ഒരിതാ ആഹ അങ്ങനെ ഒരു സ തഹ അക്കോരൊ മറക്കാം പറ്റാത്ത ഒരു അവസ്ഥകളാ നമ്മുടെ ഈ ചെറീ വെരള്ന്റെ അത്രോം മാ മ്മ ഇപ്പന്ന ഇത്ങ്ങനെ കേറിയിരിക്കും തോറും നമ്മള് മെലിഞ്ഞ്
പ്പൊ ശ്വാസംമുട്ടൂലേ മൂക്കിനകത്ത്
ശ്വാസം വലുതാവുന്നനസരി പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇങ്ങനൊരുത്ണ്ടെന്ന് അന്നേരംന്നൊക്കെ പറഞ്ഞാ എന്റെ വീട്ട് കാര് അവിടെ വന്ന് സ്ഥലം മേടിച്ച് തൊടങ്ങിയൊരു സമയവായിരുന്ന് ആഹ കാല കൃഷിം അങ്ങനെ കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയം ഇങ്ങനെയുണ്ട് ഈ ഒരു ഇതുണ്ടെന്ന് ഇവർക്കും അറിയത്തില്ലായിരുന്നു
ഉം
അത് കഴിഞ്ഞാണ് പിന്നെ പിന്നെ ആഹ അത് കഴിഞ്ഞാണ് പിന്നെ പിന്നെ ഇങ്ങനൊ സാധനത്തെ കുറിച്ചും ഒക്കെ മനസ്സിലാക്ക്ണത്
ആൾക്കാർക്ക് പറഞ്ഞ് കൊടുത്താല് ഇങ്ങ കണ്ടാ അത് നോക്കുല്ലൊ ഇങ്ങനെയാന്ന് അല്ലേ
ആഹ് അതന്നെ അന്ന അപ്പന്ന് പറഞ്ഞാ
അത്കണ്ടുപിടി ഡോക്ട്മാർ അല്ല അന്ന് ആ വെയിലത്തു നിന്നില്ലായിരെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്തേനെ
ആഹ അത് തന്നെ ഇന്ന്ന്നൊക്കെ പറഞ്കഴിഞ്ഞ്പ്പൾ
ഇറങ്ങി വരാൻ അത് തോന്നിയത്
തോന്നിയത് ആഹ ഇന്നൊക്കെ ഇപ്പോഴൊക്കെ ഞങ്ങളവിട്ന്ന് പോന്നുട്ടോ അവരൊക്കെ ഇപ്പഴും ക ഉ ക വനം പ്രദേ ഇപ്പം ആഹ സ്ഥലൊക്കെ വനംപ്രദേശവായി കാട്ടു മലംപ്രദേശ ആയോണ്ട് എല്ലാവരെയും അങ്ങൻത്തെ സാഹചര്യയൊക്കെ ആയോണ്ടെ ഇപ്പഴത്തെ മലേലൊ ആഹ മലേലൊക്കെ താമസിക്കാം പേടിയാവുല്ലോ അന്നേരം ആളുകളൊ ക്കെ മലേന്ന് എറങ്ങിപ്പോന്ന്യ്ഞ്ഞവിടെ കാടായി ഭയങ്കര കാടായി അവ്ടെ
ഉം അവിടെ ഇപ്പ ഒത്തിരി ആൾക്കാര് ഇപ്പഴും ഉണ്ട് താമസിക്കാണ്ട ആൾക്കാരവിടെ
ഇപ്പഴോ ഓരോരുത്തരായിട്ട് അന്ന് അവിടെയൊക്കെയന്ന് പറഞ്ഞാ ഏക്കർ കണക്കിന് സെലങ്ങളാണ് അന്നേരം ഉം ആഹ് ഒരു ഒരു വീട് വീട്ടുകാര ഇങ്ങ് വിറ്റു പോന്നണ്ട് അവിടെ മൊ ത്തം കാടാകുവാണല്ലോ.
അത് മഴ നമ്മളൊ ഒരു മഴ ചാറുമ്പോം അപ്പ തന്നെ ആ തനിച്ചിത ഭൂമിയെല്ലാം പുല്ല് പിടിക്കുകണല്ലോ. അതുപോലെ ആർത്ത് കേറുവല്ലോ വള്ളിയും മരങ്ങളും ഒക്കെ
ആഹ അപ്പ അനുസരിച്ച് കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അയ്യേ. പന്നിയ മുള്ളം പന്നി അങ്ങനെ
ഒത്തിരികാടൊക്കെ ഉണ്ട. ഒത്തിരി വനംപ്രദേശ ആണത്.
ആഹ അത്യാവശ്യം വനംപ്രദേശ പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോഅവിടത്തെള്ള താമസമൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തില. ആള് അയൽക്കാരായാലും നല്ല സഹകരണമുള്ള ആളുകൾ. ആഹ് ഒരു ജീവിതം നമുക്ക് മറക്കാൻ പറ്റുകല്ല.
അല്ലെലും നമ്മുടെ കുഞ്ഞിലത്തെ ജീവിതം പോലെ ഒക്കുന്നുണ്ട ഇപ്പൊ നമ്മുടെ ജീവിതം. ആ ജീവിതം ഉം.
ഒരു മുറിന്ന് അവിടുത്തെ മുറിയിലേക്ക് വിളിക്കാൻ പറ്റാത്ത അല്ല ഫോൺ വിളിച്ചാണ്. ആളുകൾ സംസാരവേ ഇല്ലല്ലോ.
ഉം.
അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെഓരോ. അപ്പഴത്തെ ഇപ്പഴത്തേ വെച്ച് നോക്ക നക്കുമ്പോഴത്തേക്ക് ഓരോ ജീവിത സാഹചര്യം. ഉം. അന്ന വെച്ചോട്ടെ എന്നാ.
ആഹ്. ആയിക്കട്ടെ ആയിക്കട്ടെ.
ആഹ് ശരി എന്നാൽ